കേൾക്ക്ണണ്ട് എന്തൊക്കെയുണ്ട് വിശേശക്കെ
ഒക്കെനല്ലത് കെട്ക്കാനായോ?
ഇല്ല്യ കെട്ക്കാനായിട്ടില്ല ഇപ്പൊക്കെകഴിഞ്ഞ് ഫുഡ്ഴിക്കലും പാത്രംകയ്കി ക്ലീനിങ്ങൊക്കഴി പ്പോ ഫോണെട്ത്തുകാണ്ട്ങ്ങനെ ഒന്ന്നോക്കാണ് മെസേജുകളൊക്കെന്ന് നോക്കട്ടെരിച്ചിട്ടേ ഫോൺഎടുത്തതായിരുന്നു
ആ ഈടൈംല്ലല്ലേ ഫോൺഎട്ക്കാൻ അവസരംകിട്ടൊള്ളൂ
പിന്ന്ല്ലാതെ പകല്എന്തവച്ചാല് പകല്എന്തായാലും ഒഴിവുണ്ടായില്ലാ ഞ്ഒഴിവുണ്ട സ്കൂളില്ലാത്ത ദിവസ മക്കളുടെകയ്യിലായിരിക്കുംഫോണ് കിട്ടെല്ല പിന്നെപ്പോ രാത്രിയാവുമ്പോനമ്മുക്കൊന്ന് ഫ്രീയാവും പക്ഷെരാത്രികൊറെേസമയംഇര്ന്ന്കാണ്ട് ഫോൺവിളിക്കാ ർക്കും പറ്റൂല ആണുങ്ങക്കൊ
ആ... അതന്നെ
ഈ ഈ ടൈമാവുമ്പോ ചിലൊരൊന്നുണ്ടാവൂല്ല എല്ലെർക്കും വിളിക്കാൻ പറ്റാതെ ടൈം
അതാണ് അപ്പൊപിന്നെ ചോയ്ച്ചിട്ടല്ലാതെ വിളിക്കാൻ പറ്റ് റ്റില്ലല്ലോ പിന്നെ എന്തയ്
ക്ഷേ ഓയ് സ്കൂളില്ലാത്ത ദിവസൊക്കണെങ്കി പിന്നെ അഞ്ചുമണി നാലുമണിയൊക്കെയവുമ്പക്ക് ഫുൾഡാറ്റിം കഴിഞ്ഞ് തീർത്ത് വെച്ചിണ്ടാവും ഹ്.. പിന്നെ കേറ്റണെങ്കി പിന്നെ ചെറിയ നെറ്റ് കേറ്റണം പിന്നെ നമ്മക്കുപയോഗിക്കണെങ്കി
ഞാന്ൻക്ക് പിന്നെ ഇവിടെ ഞങ്ങളെ തറവാട്ടിലെയ് വൈഫൈബോക്സ് വെച്ച്തോണ്ടേയ് പിന്നെ ഒരു പ്രശ്നല്ല അപ്പൊ ഞാനെന്തയ്യും ഫോണിക്ക് ആകെ ഒരു ജി ബി കയറ്റുള്ളൂ.. കാരണം നമ്മളെ കോള് കിട്ടണ്ടെ നമ്മക്ക് ക്ക് ഫോണ് കട്ടാവാതിരി
ആ...
ഒരു ജി ബി കയറ്റും... പിന്നെ വൈഫൈമേലങ്ങനെ പോകും.. പക്ഷെ കറണ്ട്ല്ലഞ്ഞാ കിട്ടൂല അങ്ങനെ അർജന്റ് കേസിനൊക്കെ ഞാന ആധി വാട്സ്ആപ്പ് കോളൊക്കെചെയ്യുമ്പോ ഞാൻ വേം നെറ്റ് ഓണാക്കല കാരണം നമ്മള് പറയണതിന്റെ ഇടയ്ക്ക് ചെൽപ്പോ കട്ടായിപോകും ഓ അതാത് ഇവിടെത്തന്നെയ.. ഞങ്ങളൊക്കെമുറ്റത്താണ്..
ആഹ്.. അങ്ങനാവുമ്പോ കിട്ടും.. മറ്റേ ലോങണെങ്കില് നമ്മള് അവിടെ പോയെന്നെ നിക്കണ്ടേ
ന്റെ വീട്ടില് ഞങ്ങക്ക് അടുക്കളഭാഗം ഓ അവര് അവര്തിന്റെ താഴെ ഭാഗം ഞങ്ങളുടെ അടുക്കള ഭാഗം ഒരേ ഇതിനവരനെ അതുകൊണ്ട് ഇനിക്ക് അട്ക്കളേക്കും ഒരു ബെഡ്റൂമ്ക്കും കിട്ടും ഹോൾക്കൊന്നും വരില്ല്യ
ആ ഇല്ല ആ അതന്നെ കൊറച്ചട്തുക്കൊക്കെ കിട്ടൊള്ളൂ.
ആ അങ്ങനേണ് അത് അട്ത്ത് വേണം. ന്നാലേ കിട്ടൊള്ളൂ ഇന്ന് രാത്
അത് ഉണ്ടെങ്കിലും മ്മക്ക് കോളീയ്യാൻ വേറെ പൈസ കയറ്റണ്ടേ ഫോണില്?
അതേച്ചാ മ്മള് പൊറത്ത് വീട്ടിലാകുമ്പോ നമുക്ക് ഒക്കെ വാട്സപ്പ് കോളീയ്യാം. പക്ഷെ സാധാ കോള് പറ്റില്ല.. പിന്നെ നമ്മക്ക് ആഹ് അതായത് കയറ്റ പിന്നെ നമ്മള് പൊറത്ത് പോയാൽ നമുക്ക് ഈ വൈഫൈയോണ്ട് ഉപയോഗല്ലല്ലോ. പൊറത്ത് പോകുമ്പോ കിട്ടണന്നേച്ചെങ്കി നമക്ക് നെറ്റെന്നെ വേണം. അപ്പൊ പൈസന്തായാലും കേറ്റണ്ടേ.. ഇല്ലെങ്കി ഫോണ് കട്ടാവും.
ആ ഞമ്മളവിടെ അട്ത്ത് വന്ന് ചോയ്ച്ചീന്നോല്.. അപ്പൊ ഇതേപോലെന്നെ ഞമ്മള് പൊറത്ത് പോവുമ്പം ഏ വിളിക്കണങ്കി വേറെ പൈസ കേറ്റണം. പിന്നെ വേണെങ്കില് സാധാ കോൾനും കേറ്റണറഞ്ഞ്. അങ്ങനെ ഞങ്ങള് രണ്ട് വീട്ട്കാരോടീം പൈസട്ത്ത് വെക്കാന്നൊക്കെ വിചാരിച്ചീന്.. അപ്
അങ്ങനെ പറ്റും രണ്ട് വീട്ടാരും കൂടി വെച്ചാ മതിന്ന ലാഭാണ്. പിന്നെ നമുക്ക് ഇതേപോലെ ഒരു ജി ബി ഒക്കെ കയറ്റിയാ മതി ഇപ്പൊ ഞാൻ ചെയ്യുന്ന പോലെ ഒരു ജി ബി കയ റ്റാ അത് നമുക്ക് ഒരു മാസം ഇരുപത്തെട്ടീസം ഉപയോഗിക്കാലോ അത് കയ്റ്റ്യാ മ ഇന്നാ വൈഫൈന്റെ വൈഫൈ ന്നാ നെറ്റിൻ്റെ ആവശ്യത്തിന് ഇഷ്ടംപോലെ നെറ്റ്വാവും ചെയ്യും നമുക്ക് പുറത്ത് പോകേണ്ട ആവശ്യത്തിന് ഫോണില് നെറ്റും ഉണ്ടാവും കോളും കിട്ടും ചെയ്യും അങ്ങനെയാണ് ഞങ്ങളൊക്കെ ചെയ്യല്.
ഓ ഈ നെറ്റും മറ്റോടിം കേറ്റണങ്കി ഒരു സംഖ്യവാണല്ലേ ഒരു മാസ ത്തില് ഈ ഉം
പറീം
വൈഫൈക്ക് എത്രാ അട്ക്കണേ?
എത്രേ അറീല്ല. അത് അനിയനാണ് ഹസ്ബൻറിന്റെ അനിയനേ... ഓനാണട്ക്കണത് അവ വടെ തറവാട്ടില്ണ്ട്. അവിടെ ഉമ്മാക്ക് വേണം... അനി പിന്നെ ഹസ്ബൻഡിന്റെ രണ്ടനിയന്മാ മാര്ണ്ട് ഓരെ രണ്ടാളെ വൈഫും ണ്ട് അങ്ങനെ ഓല് ഓല് നാലഞ്ചു പേരുണ്ട്. പിന്നെ ഇവടൊന്ന് എന് ഇനിക്ക് വേണം ഇന്റെ ഹസ്ബൻഡിന് വേണം ഇന്റെ മൂത്ത മോനും വേണം ഞങ്ങള് മൂന്നാക്കും വേണം. അപ്പൊ നെറ്റ് എല്ലാര്ക്കും കൂടി ഇന്റെ ഇക്ക്പ്പൊ ഓലങ്ങനെ പൈസ കയറ്റി തരലില്ല. അന്നോടെ ഈയ്യെന്താവടെ അനക്ക് ആവശ്യന്നൂല്ലല്ലോന്നൊക്കെ പറയും ഇവടെ പിന്നെ നെറ്റ്ഡ്ഡലോ വേണെങ്കി ഞങ്ങളീന്ന് കോളീതാൽ മതി എന്ന് ഇച്ചീ അറിയാത്തവർക്കൊക്കെ വിളിക്കണെങ്കില് നമ്മള് ഇഞ്ഞിഅയിന്റെ നേരെ മേലെ ഉം ഏട്ടത്ത്യാളും അനിയത്ത്യാൾക്കും ഉമ്മാക്കും വാപ്പാക്കൊക്കെ അറിയാംവിടെങ്ങനെകോൾ ഇത്ണ്ടാവൂല്ല വാട്സാപ്പ് വിളിക്കണം അല്ലാത്തോര്ക്കതറിയില്ല. സ്കൂളിലൊക്കെ ആവശ്യത്തിന് വിളിക്കേണ്ടി വരുമ്പോഴാണെ
അഅ് അയിനങ്ങനല്ല ഞമ്മളിപ്പോ ഞമ്മളെ വാട്സപ്പെപ്പളും ഓപ്പണായിരിക്കും പക്ഷേ അത് തിരിച്ചമ്മള് വിളിക്കണോലെ വാട്സപ്പ് ഓ പ്പണായിരിക്കൂല്ല. അർജന്റായിട്ട് വിളിക്കുമ്പോ മ്മള് ഓല് നെറ്റൊന്നും ഓണാവൂല്ല അപ്പൊ സാധാകോളന്നെ വിളി
ആഹ് ആഹ് അതാണ് നെറ്റ് ഓണാവണം നമ്മള് വിളിക്ക്‌ണ ആൾക്കാ ക്കാര്തും അങ്ങനെണ്ടോന്ന്ണ്. നമ്മക്കട്ക്കൂല പിന്നെ അറിയണോര്ക്കേ പറ്റുള്ളൂ എന്നത് അയിനും വേണം ഒക്കെ വേണം പൈസ നല്ലോം വേണം. ച്ചെന്താപ്പൊപകാരം
എന്തെല്ലാ ചെലവാണ് അയിന്റെ എടേല് ഈ ഫോണൻ
ഉം അതാണേ അല്ല വൈ അതാണേ ഈ ഓരോ ദിവസം ഇത്ര പൈസയാണ്ന്നാച്ചാല് ഒക്കെ കുറച്ച് കുറച്ചീച്ചൊള്ളൂ. പക്ഷെ അതൊക്കെപ്പാടെ കൂട്ട്യോക്കുമ്പോ നല്ലൊരു സംഖ്യ
ആഹ് എങ്ങനായാലും ഞമ്മക്ക് സമ്പാദിച്ചു വെക്കാനൊര് ഇത് കിട്ടില്ലല്ലോ പൈസക്ക്‌ ചെലവല്ലേ ഈ സ്കൂളിന്റെതും മറ്റത്വായിട്ട് ഇങ്ങനെ
ആഹ് അതാണേ ഓരോ എല്ലാ ദിവസം പൈസ കേസന്നെ ഉള്ളൂ വേറൊന്നും ഇല്ല്യാ. പിന്നെ ഇപ്പോ നിങ്ങള നഞമ്മക്കിപ്പോ നിങ്ങളെ സാധനം വാങ്ങുന്ന കടക്കൊക്കെ ഒരു അഞ്ഞൂറ് രൂപയും കൊണ്ടോ പോയി എന്താ ഉള്ളതിലേ ഉം എന്തോ ഒരു
ആരൊന്നും കൊണ്ടു പോയാല ഇപ്പ ഒന്നും ഇല്ല അതിനോടൊന്ന ഒന്നും ആാവില്ല
എത്തൂരാ നമ്മെ ഡെയിലി സാധനം കൊണ്ട ഡെയിലി സാധനം കൊണ്ട നൂറ് നൂറ്റി അമ്പപത് ആ പറഞ്ഞേക്ക അങ്ങനെയാണല്ലോ അതേ
ആഹ് ഇപ്പൊ പ പച്ചക്കറിക്കും മീനും കോഴിക്കും എല്ലാത്തിനും വില കൂടിയല്ലോ
മീനന്ന്േസ്റ്റ് വ എന്നും പിന്നെ എന്തെങ്കിലുംൊക്കെ വാങ്ങണ്ടേ ചോറ് വളമ്പുമ്പ ക
മക്കളൊന്നുംന്നുമില്ലാതെ കഴിക്കൂല്ലേ നമ്മള ആ നമ്മുക്കിൊ ഇ ഒന്നും ഇല്ലേല് നമ്മക്ക് കഞ്ഞെങ്കിലും കുടിച്ചാട്ട് കിടന്ന്ുറങ്ങു ഒക്ക്ിപ്പ അങ്ങനെയല്ലല്ലോ
ക്കഴിച്ച കൂട്ടത്തൊക്കെ വല്ല ടേസ്റ്റ് ച്ചൊക്കെ വണങ്ങനെ ശീലായതാണ് മക്കൾ
മീനാണെല്ലേ മത്തി പറ്റൂല മറ്റ
ആ എനിക്ക അത് വെച്ച പറ്റൂലല്ലോ പറ്റലല്ലോ പൊരിക്കണം അങ്ങനെയാണ് നീൻ പരിക്കണം ചിക്കനാളി പൊരിരിക്കണം കിഴങ്ങാണി പരിക്കണം ഒക്കെ പൊരിക്കും
ആ അതന്നെ ഇവിടെ അത സ്കൂളിൽ പോകണെങ്കിൽ ഉരുളങ്ങങ്ങ് പരിച്ചയ വേണം
ഉം അതല്ലാതിരു കൂട്ടൻ സ്കൂൾ കുട്ടികക്ക് വേണല്ലോ ഉരുളക്കിഴങ്ങ് പിന്നെ സോയാബീന് വെണ്ടക്ക ഇത് മൂന്നു
പറയ്മ്പോപ്പ ആദ്യത്തെ മാരുന്നല്ലേ സ്കൂളിലൊക്കെ ഒ രണ്ട മൂന്നും നാല് കൂട്ടാനാ നാല് വീട്ടിൽന്ന് ഒൽക്ക് കൊണ്ടുപോണംു കൂട്ടാന്
ാറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കറിയ ഉണ്ടായി
കറി മാത്രംഒന്നല്ല ഇപ്പൊ ഇവലൊക്കെ മാനേജ്മെന്റ് സ്കൂളി ആണലോ പോണതിന്റെ മക്കളൊക്കെ എന്നിട്ട് പിന്നെ ഉപ്പേരി ഉണ്ടാവും പയറുപ്പേരി സോയാബീന് പിന്നെ സാമ്പാർ തൈര് ഉണ്ടാവുന്നു ഇ നാലണ്ട് എന്നും വേണം വീട്ടന്ന് മൂത്തോൾ കൊണ്ടോകുമോ മറ്റാർക്കും നിർബധന്ം
ആഹ അതാണ് മൂത്ത കുട്ടികൾ ചോറ് കൊണ്ടോണ്ട കുട്ടളാവും അപ്പൊ ചോറ്കിട്ടുല അതാണ് അത് വട്ടട്ടി ഇരുന്നിട്ടേ ഭക്ഷണം കഴിക്കുമ്പോ വട്ടത്തിൽഇരുന്ന് ഷയർ ചെയ്യാ കുറച്ച പോ രേആ പാത്രം നിറച്ചക്കിവെക്കിപറിന്നോട് ഇതാണ്ന്റെ ആടിന്റെത്തിൊന്ന പോലുള്ള പത്രം നിറച്ചുണ്ടാക്കി അപ്പ എന്തിന എല്ലാർക്കും കൊടുക്കാനും എല്ലാരും കൂട്ടാനും വാങ്ങി പാത്രം നിറക്കാനും
ആഹ അതൊട്ട കൊടുത്തില്ലെങ്കി പറയും നിങ്ങളല്ലേ എല്ലാം കൊടുക്കണംന്ന് പറയല്
ആഹ ആ അതല്ലെ അ കൊടുക്കണ്ടേ സാധനങ്ങൾ കൊടുക്കണന്ന് അവർക്കൊന്നും പൊടിയാടില്ല അവർക്ക് ഇതൊക്കെ എ കൊടുക്കാനല്ലോ അല്ലാത്തൊന്നും ഒരു കൊടുക്കൂല്ല ഉ എത്ര എത്ര ആൾ ഉണ്ടെങ്കിൽ ആഹ ശരി മുത്താള
മൂത്ത മോള് ഒമ്പതില് രണ്ടാമത്തെ മൂന്നില് ചെറുെ ചെറുതതാണ് എട്ടു മാസമായിട്ടുള്ളു
അതെ ആ ചെറിയ കുട്ടിയല്ലേ ഒറങ്ങിയ വന്നിട്ട്
ആഹ് ഉറങ്ങിയല്ല ആരും ഉറങ്ങി
ആഹ ശരി
വതുരെ വായന എഴത്തക്കെഴക്ക ഇരുന്നനക്കെ കഴിഞ്ഞാടൊക്കെ കിടന്നാണ്
ആ മ മദ്രസ പോണ കുട്ടികളാഅല്ലേ പരീക്ഷ ആവാനായി
എനിക്ക്ഓല് പിന്നെ പന്തളി കാണാൻ പോയിണ്. അപ്പം നേരം വൈകും വരാാന്.
ആ് അപ്പ പത്തരക്കാണ് കളി
ആ പത്ത ഇപ്പൊ ഇവിടന്നാട് പോയി ഇ ഒരു പത്തേഇരുപതയ് ആയപ്പോ ഇവിടന്നാട് മണ്ടീ ക്ലബ്ബ്ണ്ട്കുറച്ചങ്ങട്ടെ ഇവിടുന്ന് കണ്ടോലി പറിട്ട കേൾക്കാതെ പോ മൊബൈല ആവുമ്പോൾ ചെറുതായിട്ടല്ലേ കാണുള്ളൂ ഏറ്റവും വലിയ സ്ക്രീനിൽ കാണാലോ?
ആഹ അതാണെ മൊബൈല രസല്ല സ്ക്രീനല്ല അവിടെ ചെന്ന് കളി കാണണ പോലെയണല്ലോ സ്ക്രീനിൽ കാണുമ്പോ വ ലൃഇഷ്ടാവുല പിന്നെ വച്ചെ കമ്പനിയ ഉണ്ടാവും ഒരുപാട് പേരുണ്ട അതന്നെ രസോ
ഉം പിന്ന ആ അതാണെ ഇവിടന്ന് ഇന്നലെ രാത്രി കണ്ട ട്ട് കുട്ടി ഉറങ്ങുന്ന നേരാവും കുട്ടി ഇന്നിട്ട് ഉറങ്ങി തൊട്ടിലിക്കാട്ട് ഇത് പോണണ്ടാ തട്ട് തട്ടി അറിയാവൻും ഉണ്ടാത് അല്ല ഒന്നും മുണ്ടാതിങ്ങി ഒരിക്ക ഹൈല ഹരം പിടിച്ചാട്ടേ തട്ട് തട്ട് പറിഞ് സൗണ്ട് ഉണ്ടാക്കേ ഇത് ഒന്നും മുണ്ടാണ്ട്ക്കി
ആ ഇത അത കളിങ്ങ കാണണ്ട കൂടെ ഒ ഒരു ലോകത്താണ്
ആഹ അതന്നെ!
ഒരുഓരോ ഒന്നും അറിയില അപ്പൊ മാത്രമേ മനസ്സിലുള്ള നമ്മള ഇട്ടാ കളികണാൻ ഇഷ്ടണ്ടാ
എങ്ങനെ?
കളി കാണാൻ ഇഷ്ടാണോ ചോയ്ക്ക?
ആഹ അയിനിഷ്ട ഇന്നിം കൂട്ടും ഞാൻ വേഗം ഉറങ്ങി പോയി നമ്മക്ക് ന്ന് നോക്കാൻ നേരല്ല, ആകെ ഒരു- രാത്രിയാല-
ആ.. എനിക്ക് അതിനോട് വല്യ- താല്പര്യം - യൊന്നുല്ല, ഞാന് അത് കാണാ- പോക്ക്.. താല്പര്യം ഇല്ലെകിൽ - തൊന്നൊരു, ഉറക്കൊുന്നൊരു- വിഷയ അല്ലല്ലോടോ അത് കാണും. ഉം ഇരുന്ന് കാണും.
അതിനറ്റ.. അതിനെപ്പറ്റി നമ്മുക്ക്- വലിയ ആയടിയില്ലാത്ത. തിനോടണ ഒന്നാ മതി.. ഫുട്ബോൾ, ആണുൾക്കുള്ള അത്ര ഒരു താല്പര്യം- നമുക്ക് അതിനോട്ണ്ടാവില്ലല്ലോ. ഇള്ള പണ്ണുങ്ങളും ഉണ്ട്!
ആഹ ഇണ്ട്, എത്രയോ ഉണ്ട് എത്രയോ പേരുണ്ട് അങ്ങനെ- ഇപ്പോ. ഞങ്ങളിവിടെ അടുത്തുണ്ടായിരുന്നു ഇതേപോലെ കളി വെച്ചിരുന്നര്. ടൂർണമെന്റ് വെച്ചിട്ട് എനക്ക് എത്ര- ആക്കാരാ അവടവന്ന് പോയത്, പെണ്ണുന്റെ അച്ച്ചയൊക്കെ പോയിക്കണു, പക്ഷെ ഇന്നെ വിളിച് ഞാൻ പോയിട്ടില്ലട്ടോ. ഇത് പറ്റൂല.. എനക്ക് ഇഷ്ട്ടല്ല്യയാ.
ആ ഇന്നലെ ഞാൻ കൊറച്ച നേരം നോക്കിട്ട് ആത്തെങ്ങനെ പന്ത് നാട്ടും കൊട്ടും തട്ടല്ലേ അത് മാത്രമല്ലേ ഉള്ളൂ
ഹ്ഹ് അത് അഹ് അഹ് അത് മ്മക്ക് ആ അത് അറിയഞ്ഞിട്ട് അതിനെ കുറിച്ച് പിന്നെ എന്താ വേറെന്താെന്നാല് ഓ ആയി ആട്ടെ ശരി